കേൾക്ക്ണ്ടോ എന്താ പണി
പണിവെടണ്ട് ഫോൺ കാണ
എന്താ കാൺണെ ഫോൺല്
ആഹ് റീൽസണ്ടുത്തർക്കാ
റീൽസോ മക്കളൊക്കെ ഔടെ
അ പാടത്ത്ണ്ട് ഒരാള് ബാക്കിള്ളോര് സിറ്റോട്ട് കളിക്ക്ണ്ട് ഒരാള് മീൻ പുട്ച്ചാൻ പോയിണ്
ആഹ്
ത്ത്ക്ക് മീൻ പുട്ച്ചാൻ പോയതാ
ആഹ് പിന്നെന്താ
ഏഹ്
ചായൊക്കൊകുടിച്ചോ
ഉം ചായൊന്നു കുട്ച്ചീല്ല ചോറ്ന്ന്ട്ടൊള്ളൂ
വൈന്നാരങ്ങൾ ചായ കുടിക്കേല്ലേ
ആഹ് ചോറ് വൈകിയ തിന്നേ
ആഹ് ആഹ്
അൺ ചായക്ക് പോയിട്ടില്ല
ഈവനിംഗ് സ്നാക്സൊക്കെ ണ്ടാക്കേണ്ടോ?
ഏഹ്
ഇല്ല ലേ
കുട്ട്യാളെന്തോ റെസ്ക്കോ പാലൊക്കെ ഒഴിച്ചിട്ട് എന്തോണ്ടാക്കി തിന്ന്ണ്ട് അടെ ഓല് മൂന്നാളും
ഓല് സ്വന്തക്കന്നെ ണ്ടാക്കി തിന്നാ
ആഹ്
ഏഹ്
ബ്രെഡ്ഡ്ല് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരക്കെട്ട് എന്തൊക്കേ ചെയ്തിണ്ടവിടെ ക്ക്ണ്ടവിടെ
കഴിക്കലെ ഒല്
ഉം ഇൻക്ക് ടേസ്റ്റോക്കാൻ തനിനീ, ടേസ്റ്റ് ണ്ട്
ങ്ങളെ കുറി നാളെണ്ടോ
കുറിനാളെല്ല അടുത്ത ബുധൻ
അപ്പൊ അൽക്കൂട്ടള്ള ദിവസല്ലണ്ടാവ
ഹേ അത് മാറ്റീണ്
ഇപ് അപ്പാൾക്കാര് വരോ
ലോണ്ക്ക് പൈസട്ടൂല. ഉം ആൾക്കാരൊക്കെ വരും കുറി ഓലെ ആവശ്യ അല്ലേ നമ്മളെ ആവശ്യല്ലല്ലോ
ആഹ് ആഹ് ലോണക്ക് ഇ ഇങ്ങള് ഇരു ഇങ്ങൾ ഇരുന്നൂറ് ഉറുപ്യ എല്ലാ മാസം എടുക്കാ
ആഹ് ആഹ്
ഉം
കുറിക്ക്കേ കുറി നടത്തുമ്പോൾ ലോണിക്ക് പൈസ ഇട്ടൂല്ല അതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ അന്ന് വേണ്ടാന്ന് പറഞ്ഞെല്ലാരും തീരുമാനം മാറ്റി
ലോൺക്ക് എല്ലാവരും എത്ര ആയിരവെച്ചൊക്കെ ഇടോ
ആയിരം അഞ്ഞെറോക്കടും രണ്ടായിരം ഇടുന്നോലൊക്കെ ഉണ്ട്
നിങ്ങളെത്രയാ ഇടല്
ഞാൻ അഞ്ഞൂറ് ആയിരോക്കേ ഇടും
ആ ഉം ഉം നിങ്ങളത് കയ്യാനായോ?
കയനായില്ല പുതിയതിപ്പടുത്തത
ആഹ്
പുതിയ ലോണിപ്പോ എടുത്തതാണ്
എന്തിനേടുത്തേ
ഏഹ്
എന്തിനാ എടുത്തേ
അത് വീട് പണിക്കെ എടുക്കണം ന്ന് വിജാരിച്ച് എടുത്തനി
ആഹ് ആഹ് പിന്നെന്താ ഇഞ്ഞെന്താ പണി
എലോ
ആഹ് ആഹ്
രാത്രികത്തെ ഫുഡൊക്കെ റെഡിയായോ
ഉച്ചക്ക് വെച്ചത്ണ്ട് ഉം
ആഹ് ആഹ്
ആഹ് ഇത്തിക്കൊരു കോള് വരണ്ട്
ആ പിന്നെ നിങ്ങളോട് ഡോക്ടറ് തടി കൊറക്കാൻ പറഞ്ഞില്ലേനോ
ആഹ്
അയിന് എന്തേലും ചെയ്യ്ണ്ടോ
ഏ
അയിനേന്തേലും ചെയ്യണ്ടോ അപ്പോ
എക്സസൈസ് ചെയ്യണം
അരമണിക്കൂർ എന്നും നടക്കണം
അരമണിക്കൂറ് ഇവിടെ നടക്കാനൊന്നും കയില്ല
കൊറച്ച് ടൈം നമ്മള് കണ്ടെത്തണം
ആഹ് ആഹ്
രാവിലെ അന്നേ നടക്കണന്നില്ല നമുക്ക് ഇപ്പൊ ഈ ടൈമിലൊക്കെ
ആ ആഹ്
ഇതുക്കോടൊക്കെ ഇങ്ങനെ സമയം വെച്ച് അങ്ങനെ നടക്ക പിന്നെ നൂറ് രൂപക്കെ
ആ
ചിയാസീട് വാങ്ങ
ഉം
അത് കൊറെ കാലംണ്ടാവും രണ്ടു മാസ ത്തിനൊക്കെ ഉണ്ടാവും അത് രാത്രി വെള്ളത്തിലിട്ട് കുതിർക്ക
ആഹ്
ന്ന്ട്ട് അത് വെറും വയറ്റില് കുടിക്ക
ആഹ് അത് കുടിക്കാൻ പറ്റോ
കുടിക്ക്ണാണ്
ആഹ് ആഹ്
പിന്നെ അത് അപ്പം വെശ്പ്പൊക്കെ കൊറയും നമ്മളെ മേത്ത്ത്തെ കൊയ്പ്പൊക്കെ പോവാൻ തൊടങ്ങും
ഒന്നോ
പിന്നെ എന്നും എക്സസൈസ് ചെയ്യണം
ആഹ്
പിന്നെ നല്ല ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ വെജിറ്റബിൾസൊക്കെ കഴി നല്ലോണം വെള്ളം കുടിക്കണം നല്ലോണം ഉം
മഴയായോണ്ട് തോനെ കുടിക്കാനൊന്നും കഴിയില്ല
ന്നാലും ഇങ്ങക്ക് കഴ്ണായിരിക്ക് ശമിക്ക
ആഹ് കൊർച്ചൊക്കെ കുടിക്ക
ഇതൊക്കെ ഇങ്ങള് ചെയ്യാൻ നോക്കണട്ടൊ ഇഞ്
ആഹ് ആഹ്
ഇങ്ങളെ പ്രഷർ ഇപ്പ കൊറവ്ണ്ടോ
ആഹ് കൊറവ്ണ്ട് കൊറവ്ണ്ട് കൊറവ്ണ്ട്
ആഹ് ഇപ്പ ഇങ്ങള് പൊരിച്ചത് എന്തേലും കഴിക്കേണ്ടോ
പൊരിച്ചെ വീട്ടില് ഇണ്ടാക്കുമ്പം ഒരു കഷ്ണം ഒക്കെ ഇട്ക്കും
ഉം അതൊക്കെ കൊർക്കണം
ഉം പിന്നെ ഇന്റെ ആങ്ങളിം നാത്തൂനൊക്കെ മൂന്നാറ് പോയിണ് ടൂർലാ ഓല് രണ്ടീസായി പോയിട്ട് ഉം ആങ്ങളിം രണ്ട് കുട്ട്യളും നാത്തൂനും
ആഹ് ഓൽക്ക് വണ്ടി ഇണ്ടല്ലോ അപ്പൊ ഓൽക്ക് പോവല്ലോ
ആഹ് ആ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ട്
അപ്പൊ കാർലല്ല
എന്താ അറിയില്ല അഒന്നും ചോയ്ച്ചില്ല അവന്റെ ഫ്രണ്ട്സൊക്കെ ഇണ്ട് പോയീണ് പറഞ്ഞ് ഫാമിലി ആയിട്ട്
അ അ ആഹ്
റിസോട്ടിലായിരിക്കും
ആഹ് ഞമ്മളെന്തോ റിസോട്ട് പ്ലാനിങ് അഒക്കെ പോയില്ലേ
ഉം ഞമ്മള് പോണംന്നൊക്കെ പറഞ്ഞീനി പോവാൻ കഴിഞ്ഞില്ലല്ലോ
ആ ആ
വണ്ടി സ്വന്തായിട്ട് വണ്ടിയൊക്കെ വാണം അയ്ന് പോണെങ്കിലെ
ആഹ്
അ അല്ലാതെ എങ്ങട്ടും പോവാൻ കഴിയില്ല
ഉം ഉം
എങ്ങട്ട് പോണെങ്കിലും വണ്ടി വര്നം
ഉം
ഉ ഓണൊക്കെ പോവാന് വണ്ടിയൊക്കെ ഇണ്ടായ എങ്ങോ എല്ലോട്ത്ത്ക്കും പോവാ വണ്ടി നോക്കി ഇര്ന്നാ എങ്ങട്ടും പോവാൻ കഴിയില്ല ഇന്നാള് കോഴിക്കോട് പോയാരി പോണം
ആ ആ ആഹ്
ബസ്സിന് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇന്നാലും പോവാ പോയാ ഒക്കെ മക്കൾക്കൊക്കെ കാണിച്ചൊക്കെ കൊട്ത്ത് പോരാ അത്രെ ഒള്ളു വണ്ടി
ഇമ്മന്റെ വീട്ടിൽന്ന് ഇപ്പൊ ഒരിസം പോയി
ആഹ് ആഹ് അതന്നെ വണ്ട് വണ്ടി ഇല്ലാന്ന് പറഞ്ഞ് വണ്ടി ഇല്ലാതെ ഒന്നും നമുക്ക് പോവാാൻ കഴയില്ല എല്ലാ വണ്ടി ആഹ് അത് സൂപ്പർ തന്നെ
ബസ്സിലൊക്കെ എല്ലാരും കൊണ്ടുപോവാൻ എടങ്ങേറുണ്ടായിന്നോ
ഏഹ് ഏഹ് ആളണ്ടല്ലോ ഇമ്മറുണ്ടല്ലോ ചെറിയ കുട്ടികളൊന്നുമല്ലോ ചെറിയ കുട്ടികൾക്കെ ആവുമ്പളല്ലേ ബുദ്ധിമുട്ട് ഇടുക്കേണ്ടി കുട്ട്യാളകുബോ
ആഹ്
ഇത് കേറിയാ പിന്നെ പ്രശ്നല്ലല്ലോ
നിങ്ങള് ഫുഡോക്കെ എന്താ കാട്ടീനെന എന്നിട്ട്
ഫുഡ് വീട്ടന്ന് കഴിച്ചാ പോയിനെ ഉച്ചക്ക് രാത്രി എന്നിട് പിന്നെ ഹോട്ടലിൽനിന്ന് കഴിച്ചക്ക പിന്നെ അവിടു അന്ന് കുറേ അഞ്ഞൂറ്പക്കൊക്കെ സാധനം വാങ്ങീണ് ഉപ്പിലിട്ടതും അതുതൊക്കെ കട്ക്കറച്ചി എന്നെ കാട മുട്ട അങ്ങനത്തെ കൊറെ ഐസ്ക്രീം കുട്ട്യാള് കൊറേ കോഫി കുട്ട്യാള് കൊറേ സാധനോക്കെ വാങ്ങിച്ച്ണ് കുട്ട്യാകക്കെ ഭയങ്കരം
അന്ന് പോയോണ്ട് പോവാൻ കഴിഞ്ഞില്ലേ ഇപ്പോന്ന് മായത്തൊന്നും ബീച്ചക്ക്ന്നും പോവായില്ലലോ
ഏഹ് ഉം മയത്ത് പോയി അന്ന് മയല്ലെനിട്ടോ ഇവിടെ എത്തിയാണ്ട് മയ പെയ്തു വീട്ടില് എത്തിയാണ്ട്
ആഹ് ആഹ്
ഉം അത്വരെ പെയ്തില്ല അന്ന് നാത്തൂനൊക്കെ പോയിനി ഓല് പോയിട്ട് ഓല്ക്ക് പോവാാൻ കഴിഞ്ഞില്ല ഓല് മഴയോണ്ട് ഇപ്പൊ ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ ബീച്ചക്ക് ഇന്നിട്ട് ഓല് തിരിച്ചു പോന്ന് പെരുന്നാൾ പിറ്റേന്ന് ആഹ്
മഴത്തെങ്ങനെ ബീച്ചിക് പോവാ
അത് ഞങ്ങള് ഞങ്ങൾ പോയന്നേനു പോയത് അന്ന് മഴ മഴല്ല
ഓ ഓ ആഹ്
ഞങ്ങൾ പോന്നാരം മഴ പെയ്തത് ഓല് ആപ്പളാണ്‌ അവുടെത്തെ അവുടെത്തിയെ അപ്പൊ പിന്നെ ഓല്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല
ആഹ്
ഞങ്ങള് ബീച്ച്ക്കൊക്കെ പോയി ബീച്ച് ബീച്ചിൽക്കോയി ബീച്ച്ക്കൊക്കെ പോയി വന്ന് അന്ന് ഇന്നിട്ട് ഓല്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ഓല് ഇങ്ങട്ടന്നെ തിരിച്ചു പോന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടിന്
ഓലെങ്ങനെ പോയിനെ
ഓലോലേ വണ്ടീയില്
ആഹ്
അപ്പോ ഓല് ഞങ്ങൾ എവിടെത്തി ചോയ്ച്ചു വിളിച്ചനി അയില് കുട്ട്യാളെ ഇങ്ങോട്ട കൊണ്ടുവരാൻ വണ്ടിയിട്ട്
ആഹ് ആഹ്
അപ്പൊ ആ ഫോൺ ബാഗിലായിട്ട് കണ്ടില്ലേനി ഓല് ഇങ്ങട്ട് തിരിച്ചു പോന്നപ്പോ
ആഹ് ആഹ് അങ്ങനെല്ലേ ഉം
തിരിച്ചു പോന്നപ്പളേയ്
ആഹ്
കുട്ട്യാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വണ്ടിട്ട് ചോ ഫോണ് കൊറെേ വിളിച്ച്റഞ്ഞ് വിളിച്ചിട്ട് കിട്ടില്ലെന്ന്
ഞാനും അന്ന് നിങ്ങളെ കൊറേ വിളിച്ചി നിങ്ങള് ആരും ഫോൺ ഇടത്തില്ലേനിം ബസ്സിലായോണ്ട
ആഹ് ആഹ്
പിന്നെ കൊ കൊളത്ത് കൊളത്തക്കൊക്കെ പോവല്ലേ
ആഹ് കൊളത്തക്കൊക്കെ പോയിനിം ഇന്ന് കുട്ടികളെ നീന്തിക്കാനെ കൊണ്ട് ഒരാൾ ഇറങ്ങിയിട്ട്ന്നേയില്ല പേടിയായിട്ട് ഓൻ നല്ല പേടി വെള്ളം ഭയങ്കര പേടി
ഒരാളോ
ഒരാള് കൊഴപ്പൊന്നുംല്ല ആഹ് ഓന് ഉം ഓ നീന്താനൊക്കെ ഒര് തൊക്കെണ്ട് മറ്റോനെ എറങ്ങീട്ടെന്നെല്ല പേടിയിട്ട്
ഉം
ഇനി നാളെ കൊണ്ടോണം ജാരിച്ച് നി അന്ന് കൊണ്ടോണില്ല ഇനി കൊ ടൂലാന്ന് ജാക്കറ്റ്ട്ട് കൊണ്ടോണം വൻ ഭയങ്കര പേടി
ന്നാ ഇങ്ങളെ മോളെ കൊണ്ട് കൊണ്ടോയേണ്ടോ ഇപ്പൊ
ആ മോള്ന്ന് നൊക്ക് നീന്ത്ണ്ട് ഒറ്റക്ക് അപ്പൊ ഒര് നീർക്കോലിണ്ടായിന് വെള്ളത്തില് പിന്നെ നീന്താള ഇൻഡ്രസ്റ്റ് ഒക്കെ പോയി വേകേറി പോന്ന്
നീർക്കോലി ഒക്കണ്ടോ
ഉം ഒര് നീർക്കോലിണ്ട് ഇന്ന് ശെരിക്കും കണ്ട്
എവ്ടെന്
എല്ലാരും കേറി പോന്ന് അഹ് മോള പഠിപ്പിക്ക്ണ ഒര് സൈഡില ആ സൈഡില് പൊത്തിന്റെ ഉള്ളില്
ന്നാ ഒക്കേട്ടോ
ആഹ് ആഹ്